ഹലോ
കേക്ക്ന്ണ്ട്
ഹലോ
ഹലോ കേക്കിന്നില്ലിയോ ഹലോ ഹലോ
ഹലോ
കേക്ക്ന്ണ്ടാ
ഹലോ ഒന്നുംകേക് ക്ക്ന്നില്ലാ
കേക് നിലെ
ആഹ്ആ ഇപ്പം കേക്കാം
ഹ്
ഹലോ
ഹലോ?
ആഹ്ആ കേക്കാം കേക്കാം.
ആഹ്ആ എനിക്കുഇപ്പകേക്കാം.
സുഖാന്നോ?
ആ സുഖ നിനക്ക് സുഖണോ?
ആ എനിക്ക് സുഖം എന്തെട്ക്ക്ന്ന്?
ഞാനി വിടെ ഇരിക്കിന്ന്
ആ അതെല്ലേ ഫുഡൊക്കെ കഴിച്ചാ
ഫുഡ് കഴിച്ച് നീ കഴിച്ചോ
ആ ഞാനും കഴിച്ച്. പിന്നെ ഏ നിനക്ക് ഇപ്പഴത്തെ പിള്ളാരെ പറ്റിയൊക്കെ എന്താ അഭിപ്രായം
ഇപ്പഴത്തെ പിള്ളോര് കൂടുതല് ഫോൺ അഡിക്റ്റ് ആണ് ഗെയിംസ്കളൊക്ക കളിക്കും
ആ അതാണ്. ഇപ്പഴത്തെ പിള്ളോരന്ന് വെച്ചാ പണ്ടത്തെ പിള്ളോരെ പോലെയെ അല്ല. ഇപ്പോഴത്തെ പിള്ളോര് ഫുള്ള് ഫോണിനകത്താണ്
ആ പണ്ടത്തെ കുട്ടികളെച്ചാല്ലാം പഠിക്കും അങ്ങനെ കൂടുതൽ സാതന്ത്ര്യ സാതന്ത്ര്യഉള്ള കുട്ടികളായിര് എന്ന് പണ്ടത്തെ പുപുള്ളാര്
ഇപ്പഴത്തെ പുള്ളേരെ പേരൻറ്സ് ആ... പേരൻറ്സ് പുറത്തോട്ട് പോലും വിടൂല്ല ആ അസുഖങ്ങളൊക്.... ഒക്കെ വരൂന്നും പറഞ്ഞ് മണ്ണി പോലും ഇറക്കാറില്ല
ആഹ് പണ്ടോള്ളോരെല്ലാം മണ്ണില് കളിച്ച് വളർന്ന കുട്ടികള്
ആ അതാണ് പിന്നെ അ പണ്ടത്തെ പിള്ളേർക്കൊക്കെ മുത്തശ്ശൻമാർ.. തേക് കഥയൊക്കെക്കിട്ടീട്ടുണ്ട് പക്ഷെ ഇ... ഇപ്പോഴത്തെ പുള്ളേർക് ആ ആർക്കും കേക്കണ്ട അതുംഅല്ല പറഞ്ഞു കൊടുക്കാൻ ആളുകളും ഇല്ല സത്യം പറഞ്ഞാ പണ്ടത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഫ്രീഡം ആര്ന്ന്
ആ സാതന്ത്ര ഉണ്ടായി ഇപ്പൊ ആ ഇപ്പ അത് ആർക്കുഇല്ല
ആ അതാണ് പിന്നെ ഉം കൊച്ചിങ്ങുടെ ഇപ്പോഴത്തെ ഇതിലെ ഫോൺ അഡിറ്റിനെ പറ്റി എന്താണ് പറയ് എന്താണ് നിനക്കെന്തെങ്കിലും അഡ്വൈസായിട്ട് വല്ലോം പറയാനുണ്ടോ
ആ ഫോ ഒരുപാടത് ദുരുപയോഗം ചെയ്യരുത്ന്നാണ്
ആ അത്. താണ് പക്ഷെ പേരൻ്റസ് പേരൻ്റസ് ക്ഷെ അങ്ങനെ അല്ലല്ലോ പേരൻ്റസ്
ഫോൺ ഉപയോഗിച്ച് കാണിച്ചു പഠിപ്പി.
ആ ഉപയോഗിച്ച് കാണിച്ച് പഠിപ്പിക്കുന്നത് അവര
പിന്നെ പുള്ളാര് എങ്ങനെ മാ... മാറാതിരിക്കും
അതാ പേരൻസിനെ കണ്ടില്ലേ പി ള്ളേര് പടിക്കുന്നേ കൊച്ചിങ്ങളൊക്കെ പണ്ടുകാലത്ത് എന്തെങ്കിലും ചെറിയ സന്തോഷം അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് കള കളറി ബുക്ക് മേടിച്ച കൊടുത്താലും ഭയങ്കര സന്തോഷ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് മൊബൈൽ ഫോൺ കിട്ടി കിട്ടിയപ്പോലും അവർക്ക് അതിനുള്ള സന്തോഷം അവർക്ക് കാണത്തില്ല
ഇല്ല അ
ഉം അതാണ് അന്നത്തൊക്കെ കളിപ്പാട്ടങ്ങള് നിനക്ക് ഓർമ്മയുണ്ടോ നമ്മള് നമ്മളൊക്കെ കളിച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ അതൊക്കെ നല്ല സിമ്പിള് ആയിട്ടുള്ള നല്ല നല്ല കളിപ്പ പാട്ടങ്ങൾ അതൊല്ല ചെലദെക്കെ ആ നമ്മളീ ഓരോ എലകളൊക്കെ വെച്ചിട്ട് മാതലയൊക്കെ വെച്ചിട്ട് നമുക് പ്പൊ നമ്മളൊരു വണ്ട
ഓരോ ആ ണ്ടാക്കുന്നാണ് പിന്നെ ഈ എന്താ ഈർക്കില് കൊണ്ട് ഉ ഈർക്കില് കൊണ്ടുള്ള വണ്ടികള് അതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടും ആഹ ഇപ്പൊ അതാന്ന മാറട്ട ടോയ്സിലൊക്കെ ഓരോ ഇതുള്ള സാനങ്ങള് മതി പുള്ളാർക്ക്
അതും അല്ല പണ്ടൊക്കെ ഫാമിലിയുടെ കൂടിര്ന്നായിരുന്നു കൊച്ചിങ്ങെ
ആഹാരം ആ ആഹാരം കഴിക്കല് ഇപ്പൊ എല്ലാരും ഫോണില് കണ്ട്
ഉം ഫോൺ കണ്ടതാ റീല് കണ്ടോണ്ട് അല്ലെങ്കി ഗെയിം കളിച്ചുകൊണ്ട് അല്ലെങ്കി യൂട്യൂബ് കണ്ടോണ്ടൊക്കെയാ പുള്ളാര് ഫുഡ് കഴിക്കൂ
ആ
ഉം പിന്നെ എന്താണ് ഈ കുട്ടികൾ ഇപ്പൊ ഈ അറിവ് മെച്ചപ്പെടുത്താൻ എനിക്ക് തോന്നുന്നു ഇപ്പഴത്തെ കാലഘട്ടത്തിലെ കൊച്ചുങ്ങൾക്ക് എഡ്യൂക്കേഷന്റെ ഫെസിലിറ്റീസ് കൂടുതലായതല്ലേ പണ്ടൊക്കെ അത്രയ്ക്കും വിദ്യ വിദ്യഭ്യാസം അത്രക്കൊന്നും കിട്ടി
പക്ഷെ ടിവികളൊന്നും ഇല്ലായിരു കമ്പ്യൂട്ടർ ഇതൊന്നും ഇല്ല ഇന്റർനെറ്റ് ഇല്ല ഇപ്പന്ന് വെച്ചാ ഇപ്പത്തെ കുട്ടി കുട്ടിയള്ക്ക് അതെല്ലാം ഒണ്ട്
അതാണ് ഇപ്പൊന്ന് വെച്ചാ ഈ ഫോൺ കൊണ്ട് അടി ഫോണു കൊണ്ട് മോശം മാത്ര അല്ല നല്ല നല്ല കാര്യങ്ങളും കൊച്ചിങ്ങള്ക്ക് കിട്ടാറുണ്ട് ആ
അതവര് മനസ്സിലാക്കി ഉപയോയ്ക്കിന്നില്ല
ഉപയോയ്ക്കിന്നില്ലാ അതാണ് കാര്യം ഉം ആ ഇപ്പം പണ് പണ്ടത്തെ പിള്ളാർക്ക് ചെറിയ കൊച്ചു കുടില് ല്ലൊക്കെല്ലേ പണ്ട് എല്ലാരും താമസിച്ചിരുന്ന ത് അപ്പം ആ ടൈമിലൊക്കെ കൊച്ച്ങ്ങൾക്ക് ഭയങ്കര സന്തോഷല്ലായിരുന്നോ
ആ പണ്ട്
എല്ലാരൂടെ ഓ കൂട്ട് കൂട്ടുകുടുംബായിട്ടൊക്കെ ജീവിച്ചിരുന്ന ടൈമില് പക്ഷെ ഇന്ന് എവിടേങ്കിലും കൂട്ടുകുടുംബം കാണാനുണ്ടോ ഇല്ല ന ഒന്നി അമ്മ അച്ഛൻ പുള്ളാര് മാത്രേയൊള്ളൂ
അങ്ങനെയുള്ള വീടുകളേ ഉള്ളൂ ഇപ്പം.
ഉം പിന്നെ നിനക്ക് എന്താണ് പറയാനുള്ളത്? കൊച്ചിങ്ങള് ഏഹ് നിന്റെ ഒര് ഇത് വെച്ചിട്ട് മറ്റ് കൊച്ചിങ്ങൾക്ക് നല്ല ക്ഷമയുണ്ടോ? ഇപ്പഴ്ത്തെ പിള്ളേർക്ക്
ഇല്ല ക്ഷമ കുറവാണ്.
അതാണ് ക്ഷമ ഒട്ടും ഇല്ലാത്ത കൊച്ചുങ്ങളാ ഇപ്പഴ്ത്തെ ഉം ഈ എന്തുവാ സിറ്റിയൊക്കെ വന്നതോടെ പുള്ളേർക്ക് സിറ്റി മാത്രല്ല എന്താ പുതിയ പുതിയ ഫെസിലിറ്റീസ് പാർക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നതോടെ പുള്ളേർക്ക് ഇപ്പം വയലോ മണ്ണോ അങ്ങനുള്ള സംഭ ങ്ങളൊന്നും പിള്ളേർ എടപഴ
ഇല്ല. അവർക്ക് കളിക്കാനുള്ള കൂടുതൽ ഇതില്ലേ കളിസ്ഥലങ്ങള്
ഉം പക്ഷെ അത് നല്ലൊരു കാര്യം കൂടാണ് കുറച്ചും കൂടെ കളിക്കാനും സ്പോർട്സിലും എല്ലെല്ലാം കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് കൊച്ചിങ്ങക്ക് കിട്ടാറില്ലേ ഉം എന്തെരക്കെ പറഞ്ഞാലും ടെക്നോളജി ഉണ്ട് കൊച്ചിങ്ങക്ക് നോളജും കോൺഫിഡൻസും ഒക്കെ വർദ്ധിക്കുന്നുണ്ട്
ആ അറിവൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ
ഉം പിന്നെ നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ഇപ്പഴത്തെ പുള്ളേർക്ക് പണ്ടത്തെ പുള്ളേർക്ക് ടീച്ചർമാരെ കണ്ട പുള്ളേർ പേടിച്ചോടു വാരുന്നു ഒരു ചൂരല് ഒരു സാറിനേയും കണ്ടാൽ മതിയായിരുന്നു പിള്ളേർ ഓടടെ ഓട്ട ആരുന്നു പക്ഷെ ഇപ്പോഴത്തെ കൊച്ചിങ്ങളോ ആ ഒരു പേടിയില്ല വല്ല വഴക്കും പറഞ്ഞാൽ പുള്ളാര് തിരിഞ്ഞ് നിന്ന് തറതല പറയും
ആഹ്
ഉം ഇപ്പഴത്തെ പുള്ളേര് ഏ അല്ല പണ്ടത്തെ പുള്ളാരാണെങ്കിൽ ടീച്ചർമാരോട് എല്ലാം ഓപ്പണായി സംസാരിക്കുമായിരുന്നു എന്തും പറയും എല്ലാം സംസാരിക്കുമായിരുന്നു ഇപ്പഴത്തെ പുള്ളാർക്ക് പറയാൻ പേടിയായതുകൊണ്ടാണോ അതോ ചില ടീച്ചർമാരങ്ങനാ പുള്ളാരെ പറഞ്ഞാ വല്യ ഇതായിട്ടെടുക്കത്തില്ല ത്തില്ല
ആഹ് പേടിയായിരിക്കും ഉം പേടിയായിരിക്കും ചില പുള്ളർക്ക് സംസാരിക്ക ക്കാനുള്ള ഒരിത് കാണത്തില്ലല്ലേ
പക്ഷെ അതിനൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും അങ്ങനെയുള്ളവരൊക്കെ പറയുന്നെ പുള്ളാരെ വല്യ എന്താ നമ്മുടെ ഫ്രണ്ടിനെപ്പോലെ കാണണോന്ന്
ആ സുഹൃത്തിനെ പോലെ
കാണണം പക്ഷെ ഇപ്പഴത്തെ പല ടീച്ചർമാരും പകുതി മുക്കാൽ ടീച്ചർമാരും അങ്ങനല്ല പുള്ളാരെ കാണുന്നത് ഈ വാർത്തകളൊ ഒക്കെ കേൾക്കുമ്പഴേ നമുക്കറിയത്തില്ലേ
ആന്ന്
ഉം കൊച്ചിങ്ങളെ ഉപദ്രവിക്ക്യാ അല്ലെങ്കി ഈ കറുത്തവർഗ മീൻസ് കൊച്ചി ങ്ങടെ നിറം നോക്കിയിട്ട് കൊച്ചുങ്ങളെ വേർതിരിക്ക്യാ
പിന്നെ മതത്തിന്റെ പേരിലു ഒക്കെ പറയുന്നത്
പേരില് ഓരോരുത്തരും ഭയങ്കര വിവേചനം കാണിക്കുന്നുണ്ട് പുള്ളാരുടെ അട്ത്ത്
അങ്ങനെ അവർക്ക് പലതരത്തിൽ മാനസികമായിട്ട
ആ അതുകൊണ്ട് തന്നാണ് കൊച്ചുങ്ങള് ഇപ്പ ഇപ്പഴം പത്ത് വയസ്സുള്ള കുഞ്ഞുങ്ങള് വരെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതാണ് നമ്മള അതിശയിപ്പിക്കുന്ന കാര്യം ഈ ഇടയ്ക്കും ഞാൻ കേട്ടാർന്നു ഒര് വാർത്ത പത്തു വയസുള്ള കുഞ്ഞുങ്ങൾ വരെ ആത്മഹത്യ ചെയുന്നുണ്ട് അതൊന്ന് ഇനി അതിങ്ങളുടെ സങ്കടം ഒന്നീ മാതാപിതാക്കളുടെ അടുത്ത അല്ലെങ്ക ടീച്ചർമാരുടെ അടുത്തും വലിയവരുടെ അടുത്തും പറയാൻ ഒക്കാത്തത് കൊണ്ടല്ലേ അതിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച്. ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്.
ആ
എന്തോ ചെയ്യാനാ ടീച്ചർമാരൊക്കെ ഇങ്ങനെ ആയാല്. ഉം നിന്റെ ഒരിതെന്താണ് നിനക്ക്. ഇപ്പൊ ഇൻ കേസ് ഒരു കുട്ടി ഉണ്ടായാല് അല്ലെങ്കിൽ കുട്ടി ഉണ്ടെങ്കില് ആ കു കുട്ടിന് മീൻസ് ഏതോല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിന്നായിരിക്കും കുട്ടിയെ വളർത്തുന്നത്.
ആ എന്തോ കൊറച്ച് സ്നേഹത്തിൽ വളർത്തും പക്ഷേ എന്നാലും കുരുത്തക്കേടുകൾ ഉള്ള കുട്ടികൾ ഇല്ലേ.
അത് ശരിയാണ്
ആഹ് ആഹ് എന്നാലും അവരെ നല്ല അറി അറിവ് ഇതാക്കിയും എന്ത്. കൂടുതൽ ഇത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ട്. അങ്ങനെ ആവണമെന്ന്. ഇനിയുള്ള തലമുറകൾ
ഉം പക്ഷെ ചില പേരൻസ് ഏ ശ്രദ്ധിച്ചാതി പുള്ളാരെ ഇപ്പം ഏ ഇപ്പം ഇൻകേസ് എന്റെ പേരൻറിന് ഒരു ഡോക്ടർ ആവണോ എന്നായിരുന്നു ആഗ്രഹം ഇപ്പ എന്റെ പേരന്റിന് ആവാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ ഡോക്ടർ ആക്കി അവര് അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ പുള്ളാരെ പുള്ളാരുടെ ഇഷ്ടപ്രകാരം അല്ലാതെ പേരന്സിന്റെ ഇഷ്ടപ്രകാരം ഓരോന്നും പഠിക്കാവിടുന്നുണ്ട്. ആഹ്
അതിനോട് ആ അതൊരു ഇതാ അവരുടെ ഇഷ്ടത്തിൽ അവരെ പഠിക്കാൻ സമ്മ അവരെ മേൽ നമ്മള് അടിച്ചേൽപ്പിക്കുന്നതല്ലേ.
ആണ് ഉം
അങ്ങനെയുള്ളതും പലതും സംഭവിക്കുന്നുണ്ട്.
എന്താ അത് അതും അത് കാരണം കൊച്ചുങ്ങളെ കുറെ പേരെ സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട്, സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ സത്യം പറഞ്ഞാൽ സ്വന്തം ആഗ്രഹത്തെ അല്ലാതുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു പഠിക്കാനായിട്ട് നമുക്ക് അങ്ങോട്ട് ഇന്റെരെസ്റ്റ്‌ വരത്തില്ല. നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളല്ലാ ത്ത കാര്യങ്ങൾ അതുകൊണ്ട് മാർക്ക് കുറയുമ്പോ പേരൻസ് അവരെ കിടന്ന് വഴ കുറെ അവർക്ക് സ്ട്രെസ്സ് കൂടും അവരെ സൂയിസൈഡ് ചെയ്യും എന്തോ ചെയ്യാനാ. ഉം ആഹ് പിന്നെ എന്നാ ശരിയടി ഞാൻ പിന്നെ ഒരു ദിവസം വിളിക്കാം.
ആഹ് ശരി
ഉം ശരി